ഹലോ ആഹ് പറഞ്ഞോണ്ടാ
എന്താടാ ചെയ്യുന്നേ
ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവാ
ആണോ എടാ പിന്നെല്ലെ ഒരു ഡൗട്ട് ചോയിച്ചോട്ടെ ഈ പാമ്പ് കടിച്ച് ച്ചാൽ മീൻസ് ഏറ്റവും വിഷം കൂടിയ ഏതെലും പാമ്പുകൾ ഉണ്ടോ മീൻസ് എന്തുവാ ഈ ചേരയൊ യൊക്കെ കടിച്ച പ്രശ്നൊന്നില്ലല്ലോ ചേരൊക്കെ വെശോ വെശോ
വല്ല്യേ വെശുള്ളത് മറ്റേ അണലിയാട്ടോ മൂർഖനേക്കായ് ഏറ്റവും കൂടുതൽ വിഷമുള്ളതാണല്ലയ
അതെ അണലിന്ന് പറയുമ്പോ ചെറിയ പാമ്പല്ലേ ഒരു ചെറ നൈസ് ആയിട്ടുള്ള
അല്ലല്ല അത് ഉം നല്ല ആവശ്യത്തിനെ കാനാന ഉുള്ളതും പിന്നെ അതിന്റെ പുറത്ത് വട്ടം വട്ടം വട്ടം ഇങ്ങനെ ആഹ് പുള്ളിയുണ്ട് വട്ടം വട്ടം വട്ടം അതിനീ അണലിക്ക് പല പേരുണ്ട് ചേനത്തണ്ടനും അണലീ പിന്നെ ഓരോ പേരും രണ്ടൂന്ന് പേരൂടെ പറയുന്ന കേട്ടിട്ടുണ്ട് ട്ടോ
ഓഹ് അത ഞാൻ ചോദിച്ചേ അണലീന്ന് പറയുന്ന ആഹ് ആഹ് പറഞ്ഞോ
മൂർഖനേക്കായി ഏറ്റവും കൂടുതല് വിഷൊള്ളത് അണലിക്കാ നമ്മടെ ആഹ് പെട്ടെന്ന് നമ്മടെ ആഹ് കരളിലാന്നോ കിഡ്നിയിലാണോന്നുണ്ട് എവിടെയോ കയറി ഇത് ബാധിക്കും ഈ കടിക്കുമ്പം തന്നെ ഇത് പെട്ടന്ന് ബ്ലഡിക്കുടി
ആഹ് അതെന്താന്നറിയൊ ചോദിച്ചേ ഞങ്ങടെ വീടിന്റെവിടെ മൊത്തം കാട് കാട് മീൻസ് അഹ് മരങ്ങള് ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ ആയതുകൊണ്ട് ഇവിടെ എപ്പഴും ഈ തവള കീരിയൊക്കെ ഒണ്ടെങ്കി ഒറപ്പായിട്ടും പാമ്പുകള് കാണുവല്ലോ ഒറപ്പായിട്ടൊണ്ടാവും അപ്പൊ ഞങ്ങടെ വീടിന്റെയൊക്കെ കൊറച്ച് തൊട്ടടുത്തന്നെ ഒരു വീട്ടില് പാമ്പ് കേറിയാരുന്ന് ആ ചേച്ചി എന്തോ കുളിക്കുന്ന സമയത്ത് ബാത്രൂമിലേട്ടായിട്ട് മീൻസ് മൊകൾല് അവര് മറ്റേ എന്തുവാ എങ്ങന പറയണ്ടേ ആഹ് സത്യം പറഞ്ഞ അതൊക്കെ വെച്ച് അടയ്ക്കേണ്ടതാണ് പക്ഷെ അവരന്നും എല്ലാം ഓപ്പണാണ് അവിടെ ആ ഭാഗത്ത് വന്നിട്ട് അന്നേരം ബാക്കിയൊള്ള എല്ലാ വീ ടുകൾലും ആ ഒരു സംഭവംന്ന് പറയുമ്പ അവിടെ അടച്ച് വെക്കാണ് പതിവ് കാരണം എന്താന്ന് വെച്ച അതിലൂടേക്ക വരാൻ ചാൻസൊണ്ട് പക്ഷെ ഇത് അവരറിഞ്ഞ് വെച്ചിട്ടും അവരത് ഒന്നും അടയ്ക്കു ഒന്നും അഹ് അഹ് അവ അവരുടെ സ്ഥി ട്ടൊന്നും അവര് ചെയ്തിട്ടില്ല പക്ഷെ അതിലൂടെ എന്തോ ഒരു പാമ്പ് വന്നിട്ട് അങ്ങനെ കൊറ ച് പ്രശ്നങ്ങളായിരുന്ന് പക്ഷെ എന്തോ ഇതുവരെ പാമ്പിനെ കിട്ടിയട്ടില്ല അപ്പൊ അങ്ങനെ ഇരിക്ക്യാ അവര് അപ്പ വീടിന്റെവിടെയക്ക ആൾക്കാരക്ക കൂടി അപ്പ അതാ ഞാൻ ചോദിച്ചത് അപ്പ അവര് അവര് അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ചേരയാണെന്നാ പറയുന്നേ നല്ല അത്യാവശ്യം വലിപ്പവൊണ്ട് പക്ഷെ അവർക്കത് കണ്ട് മനസ്സിലാവുന്നില്ല അവര് പറഞ്ഞ് ചേരയാണ് ചേരയാണ്ന്ന് പറയുന്ന്
ആഹ് ചേരയാണെങ്കി കൊഴപ്പില്ലാട്ടോ ചേരാ പക്ഷെ അതിലേക്കൂടെ കേറും കേട്ടോ പക്ഷെ ചേര ആഹ് നമ്മളെ കടി ക്കത്തില്ല അഹ് കടിച്ചാ കുഴപ്പവില്ല ആഹ് ചുറ്റുവന്ന് പറയുന്ന കേക്കാം ചുറ്റിക്കഴിഞ്ഞ ആ ചു ക്കുന്ന ഭാഗത്ത് പൊട്ടൂന്നാ പറയുന്ന കേട്ടിട്ടുള്ളത് കേട്ടൊ ആഹ് കേട്ടിട്ടൊണ്ട് പക്ഷേ നമ്മളീ ചൂടുള്ള സമയത്തായിരുന്നു ഈ എഴജന്തുക്കള് കൂടുതലും നമ്മള് പേടി ‌ക്കിന്നെ ആഹ് മഴ സമയത്ത് അന്നേരം നമ്മളീ ജനലൊ തൊറന്നിടില്ലായിരുന്നു കാരണം അറിയാൻ പറ്റത്തില്ലായിരുന്നു ജനലിക്കൂടി തൊ തൊറന്നിട്ടാ ആഹ് കേറി എവിടെങ്കിലൊക്കെ കേറിരുന്നാ നമ്മളറിയത്തില്ലായിരുന്നു അപ്പം
ഇപ്പഴന്ന് പറയുമ്പോ ചൂടല്ലല്ലോ രണ്ട് രണ്ട് രണ്ട് കാലാവസ്ഥയാ എപ്പഴന്നില്ലാതെ ചൂട് തണുപ്പ് അങ്ങനെ അപ്പൊ എപ്പ വരുവന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെ
ആ ചൂട് സമയത്താണെങ്കേ നമ്മടെ വാർ ത്തി കണ്ടായിരുന്നല്ലോ ഒരു രണ്ടൂന്ന് കുഞ്ഞു മക്കളുമാരെ പാമ്പ് കടിച്ചു മരിച്ചു ഉറങ്ങിക്കിടന്ന കണ്ടായി ആഹ് വാർത്തേലൊണ്ടായിരുന്നു കേട്ടോ ഒരു മോന് ഒറങ്ങി കെടന്നതായിരുന്നു രാത്രി അപ്പൊ ആ കു കുഞ്ഞിന് വേദന എടുക്കുന്നന്നും പറഞ്ഞ് അത് തന്നെ ജനലീക്കൂടി കേറിയതാ അപ്പൊ അവര് ചൂടുള്ള സമയം ആയതുകൊണ്ടേ രാത്രി ജനല് തൊറന്നിട്ടിരുന്നു
ആഹ് ആഹ് അഹ്
തുറന്നിട്ടിട്ട് കെടന്നൊറങ്ങി അപ്പം അത് വെള്ളിക്കെട്ട് എന്നും പറഞ്ഞൊരു പാമ്പായിരുന്നു
പാമ്പായിരുന്നല്ലേ വെള്ളിക്കൊട്ട്
ആഹ് അപ്പൊ ഈ കുഞ്ഞ് വെഷം അത് ഈ നല്ല വെഷവൊള്ള സാധനവാ അത് കേട്ടോ
ഓഹ്
അത് പക്ഷേ ഒരുപാട് വണ്ണോന്നും ഇല്ല തോന്നും കനംകുറഞ്ഞ
അപ്പൊ അതെന്തെങ്കിലും ആ കുഞ്ഞിനെ എന്തെങ്കിലും കുഞ്ഞിന ആണ കടി
ആ അത് മരച്ച ചേട്ട അത് അത് അനയനും ചേട്ടനും ഉറങ്ങി കിടന്ന് രണ്ടു പേരേം കടിച്ചായിരുന്നു അപ്പൊ ഈ ഇലയ കുഞ്ഞ് മരിച്ചു പോയി കേട്ടോ അപ്പൊ ഈ കുഞ്ഞ് പറഞ്ഞ് എന്തോ വേദന എടുക്കന്ന് പറഞ്ഞപ്പോ വിചാരിച്ച് വയറുവേദന വല്ല ഭക്ഷണം കഴിച്ചു ഇനിനാത് ത്തുന്നുണ്ടാ എന്തേലും വയറുവേദന ആയിരിക്കും എന്നാണ് മാ വീട്ടുകാര് വിചാരിച്ചത് പിന്നെ രണ്ടു പേർക്കും തീരെ വയ്യാതായി കൊണ്ടുപോയപ്പോഴത്തേക്ക് മോ ഇളയ മോൻ മരിച്ചു
അതെ സത്യം പറഞ്ഞ നമ്മൾീ ആ നമ്മളീ ജനലൊക്കെ തുറന്നിടുമ്പോൾ ശ്രദ്ധണമല്ലോ കണം കുഞ്ഞുക്കൾുണ്ടെിൽ അിയമോ കാരണം പ്രത്കിച്ച് ഈ കാ ടൂ ഏരിയൊക്ക ആകുമ്പൾ പ്രത്യേക ശ്രദിക്കണം മനസ്സിലായോ പഷേ അത് അറിഞ് വെച്ചട്ട് ഈ ആൾക്കാര്ന്തിന ജനലും കാര്യങ്ങളൊക്കെ തുറന്നിടുന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അതിനു ശേഷം ഞാൻ ഈ വാർത്ത കേട്ടായിരുന്നു പക്ഷെ വലുതായിട്ട്നക്ക് അറയിത്തില്ലായിരുന്നു ഇപ്പ നീ പറയുമ്പഴ എനിക്ക അത് മനസ്സിലാവുന്നു പക്ഷെ ഇതിന് ശേഷം ഞാൻ ഈ ജലനം ഗാനങ്ങളൊക്കെ തുറന്നിരുന്നൊക്കെ ഭയങ്കര കുറവ് ജോലല്ലട ആ ഒരു സാധനം നമ്മള ഒരു ചെറിയൊരു സ്പേസ് കിട്ടിയാൽ പോലും ആ പാമ്പുകൾ കേയറും മനസ്സിലായോ ഒരു ചെറിയ റോട്ട ക്ലോസറ്റിലാണെങ്കിൽ പോലും നമുക്ക് ബാത്റൂമിൽ പോലും പോവാനായിട്ട് ഉള്ള ഒരു പേടിയാ സത്യ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് മേടിച്ച തീർന്നില്ലേ അങ്ങനത്തെൊര അവസ്ഥയല്ലേ
അത് പുറത്തുള്ള ബാത്റൂമ ഒക്കെ ആകുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ചില പുറത്തുള്ള ബാത്റൂമിനകത്തൊക്കെ കയറിയിരിക്കാൻ സൗകര്യംണ്ട് വെള്ളിയിൽ നി നമ്മള അറിയത്തില്ലല്ലോ പുറത്തു നിന്ന് കഴിഞ്ഞ് വന്ന് ചെയീതിരിക്കാൻ സൗകര്യമുണ്ട്
അതെ
സമയം ഭയങ്കര ചൂടുള്ള സമയം ആയതത് കൊണ്ടാണ് കൂടുതൽ ആളുകള് ജനലൊക്കെ തുറന്നിട്ടിരുന്നത് ആ സമയത്ത് ഒരുപാട് വീടുകളിൽ പാമ്പുകൾ കേയറിയിരുന്ന് എന്നിട്ട് കടിച്ച കടി കിട്ടിയ വീടുകൾ കൊണ്ട് അത് കണ്ട് ആഹ് രക്ഷപ്പെട്ട ആൾക്കാരു ഉണ്ട് പാമ്പ് വീ ഉണ്ടെന്നുള്ള കണ്ട് അങ്ങനെ ആ അത് ചൂട് സമയം ആയത കൊണ്ടാണ് ഈ ഏഴജന്തുകളൊക്കെ ഇറങ്ങി നടക്കുന്നത് ണ്ട് പക്ഷെ നമ്മള് മനുഷില് ചൂടായതുക കൊണ്ടാണ് ജനിലൊക്കെ തുറന്നിട്ടിരുന്നുന്നത്
അതെ അതെ പക്ഷെ പാമ്പുകളൊക്കെ കടിച്ചാ സ്പോട്ടില് ചില പാമ്പുകളൊക്കെ കടിക്കുമ്പോഴേ ആ സ്പോട്ടിൽ അങ്ങ് മരിക്കും അതാ ഞാൻ നോക്കന്ന് പച്ചെ ഇവിടെ പ്രശ്നമായി അതാ ചോദിച്ചത് ചേരയാണെങ്കിൽ ചുറ്റുന്നന്ന് കേട്ടിട്ട് ണ്ട് പക്ഷെ വിഷം ഇല്ലെന്നാ കേട്ടിരിക്കുന്നേ അതാ ചോദിച്ചത്
ഞങ്ങുടെ എൻന്റെ വീടിന്റെ ഭാഗത്താണെങ്കി അണലിന്ന് പറഞ്ഞ ആ പാമ്പ കൂടുതല കാണുന്നത് കേട്ടോ ആഹ് അ - അത് അവിടൊണെങ്കിൽ ഈ കൽപ്പൊടി ഉണ്ടല്ലോ അത് കൊണ്ടന്ന് ലോഡ് ഇറക്കും അപ്പൊ ഈ അതിനകത്ത് നാണ് വര ണ് അവിടെള്ള ആളുകള് പറയുന്നത് ആണ് അവിടെന്ന് നടത്തുന്നാ വരുന്നത് അപ്പൊ ഒരുപാട് വീട്ടിൽ അത് കണ്ടിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ രാ ത്രി അല്ലെ പകലായാലും നമ്മള് മിക്കാറും കണ്ടിട്ടുണ്ട് രാങ്ങി എഴയുന്നത് പകലൊക്കെ പക്ഷെ നമുക്ക് പേടിയ നമ്മളെ അതിനെ കൊല്ലാനായിട്ട് നമ്മു അടുത്തോണ്ട് പോകാൻ നോക്കില്ല ഇതിനെ കാണ അപ്പ നമുക്ക് ദൂരോട്ട് പേടിച്ച് നമ്മള് മാറും അവര് എങ്ങോട്ടെങ്കിലും എഴഞ്ഞതും പോകുവാന്ന് ചെൽതൊക്കെ നമ്മള് ആഹ് എന്റെ അച്ഛൻ ഓ ഒരണ്ണം ഇനി അവര് അടിച്ച് കൊന്നായിരുന്ന ട്ടോ വീടിൻ്റെ മുറ്റത്ത് തേങ്ങയുടെ തൊണ്ട് അതിങ്ങനെ കൂ ട്ടി ഇങ്ങനെ വെച്ചിരുന്നു അപ്പൊ അതിങ്ങനെ എടുത്ത് മാറ്റാനായിട്ട് നോക്കിയപ്പോ അതിന്റെകത്തിരിക്കുന്നു ചെറുതൊരണ്ണം ചെറുതായിരുന്നു അത് ചെറുതാണെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ വെഷോണല്ലോ അപ്പൊ അതെന്തലും പെട്ടെന്ന് തന്നെ അതിങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വട്ടത്തിരിക്കുവായിരുന്നു പെട്ടെന്ന് തന്നെ അച്ഛൻ അത് കമ്പ് എടുത്ത് അടിച്ചിടിച്ച് പക്ഷെ അത് മരിക്കത്തില്ല അതിനെ പിന്നെ നമ്മള് കത്തിക്കണം
ആഹ് ചെല പാമ്പകൾ അങ്ങനെയാടാ അടിച്ചാല് എത്ര അടിച്ചാലത് മ കൊലു മീൻസ് മരിക്കത്തില്ല ഞങ്ങളും മുമ്പ് കൊറേ വർഷ തൊട്ട് മുമ്പ് എന്റെ ചെറിയരു ഓർമ്മ ഇനി കത്തിക്കാന്ന് പറഞ്ഞില്ലേ ശരിയ ഒരു പാമ്പ് എനി ഏത് പാമ്പാന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല എന്റെ അച്ഛനും വി ഞങ്ങളുടെ വീട്ടില കേറിയത് ഒരു അറ്റത്ത് ഒരു ഓട്ട പോലെ ഒരു എന്താ പറയാ ഹോള് പോലെ ഒരു സംഭവം അതിൽ ഇങ്ങനെ കേറി വരാൻ നോ കുവർന്ന് എന്നിട്ട് ലാസ്റ്റ് ഒരു തുണി എടുത്തിട്ട് അങ്ങനെ വലിച്ചെടുത്ത് അടുത്ത വീട്ടീന്ന് ഒരാൾ വന്ന്
അഹ്
വന്നിട്ട് അചനും ആളും കൂടിട്ട് ഇങ്ങനെ വലിച്ചങ് എടുത്ത് വലിച്ചെടുത്തിട്ട് പിന്നെ അത് എന്തോ അടിച്ചു കൊല്ലാൻ നോക്കിട്ട് ചത്തില്ല ലാസ്റ്റ്ങ്ട്ട് കത്തിക്ക്യാ ചെയ്തത് മണ്ണെണ്ണ ഒഴിച്ച് റോട്ടിലിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചെങ് കളഞ്ഞു കാരണം എത്ര അടിച്ചിട്ടും ചാവുന്നില്ല ക്ഷേത് പാമ്പണല്ലേ ഓർമയില്ല നീയിപ്പോ പർഞ്ഞപ്പഴേ എനിക്ക് അത് ഓർമ്മ വരുന്നേ
അച്ഛൻ പിന്നെ അതിനെ അതിനെ അവസാനം അതിനെ കത്തിച്ച് അഹ് മണ്ണെണ്ണ ഒഴിച്ചി ട്ട് കത്തിച്ചു കളഞ് അങ്ങനെ നമ്മുടെ അടു ത്തുട അച്ഛൻ ഇല്ലാത്ത സമയത്ത് എഴിഞ്ഞു പോകുന്ന നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ ആളില്ലല്ലോ കൊല്ലൻക്ഷെ എഴഞ്ഞു പോസമയത്ത് നമുക്ക് പെട്ടെന്ന് അടിച്ച് കൊല്ലാൻ പ റ്റോന്ന അറിയിത്തില്ല അതങ് സ്പീഡ് എഴഞ്ഞങ് പോകുവല്ലേ അങ്ങനെ ഉം എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് സ്കൂളിൽ ഇതുപോലെ പാമ്പ് വന്നായിരുന്നു ട്ടോ സ്കൂളി പാമ്പ് വന്നാ അപ്പൊ ആ സമയത്താണ് ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ പാമ്പ് കടിച്ച് മരിച്ചത് ഇപ്പൊ സ്കൂ ആ കുട്ടി ഇങ്ങനെ കാലിന് എന്തോ കടിച്ചന്ന് പർഞ്ഞപ്പോ സ്കൂളിൽ ടീ എന്താ സാർമാരൊക്കെ പറഞ്ഞ് ആണിയെ എന്തെങ്കിലും കൊണ്ടതായിരിക്കും ഇതിലെ കാല് കൊണ്ടതാറിയു പക്ഷെ ആ കുഞ്ഞ് ആഹ് തളർന്ന് വീണ് കൊ ആശുപത്രിൽ കൊണ്ടയപ്പഴാണ് അറിയുന്നത് തിന് അത് ശരീരത്ത്ക് കള്ളറ നീല നിറൊക്കെ വന്നു അപ്പൊ ആശുപത്ര കൊണ്ടോന്ന വഴിക്ക് അഹ് നീല നിറാംക്കുവന്ന് അപ്പൊ ആശു പത്രി കൊണ്ടുവന്നപ്പോ അറിയുന്നേ അത് പാമ്പ് കടിച്ചയാണ് അങ്ങനെ അത് സ്കൂളിൽ അറിയിച്ച് അങ്ങനെ ആഹ് അതന്നെ അങ്ങനെ ആഹ് സ്കു ക്ലാസ് പരിശോധിച്ചപ്പോ തറയിൽ ഇങ്ങനൊരു ഒരു ഊട്ട ഉണ്ടായിരുന്നു ആ ഊട്ടക്കകത്ത് പാമ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ആ കുട്ടി മരിച്ച് കേട്ടോ അപ്പൊ അതിനു ശേഷം ഷമാണ് ഈ വാർത്ത നടന്ന സംഭവത്തിന് ശേഷമാണ് എന്റെ വീടിനടു ത്ത് എന്റെ മോൻ പഠിക്കുന്ന സ് സ്കൂളിൽ പാമ്പ് കയറിയിണ്ട് അപ്പൊ പാമ്പ് തായിരുന്ന കണ്ടപ്പം പിന്ന തന്നെ ഈ ഒരു പ്രശ്നം ആ സമയം നടന്നൊണ്ട് പെട്ടെന്ന് തന്നെ വാവാ സുരേഷിനറിയാ പാമ്പ് എടുത്തക്കാരൻ വാവാ സുരേഷ് അഹ് ആളെ വിളിച്ചായിരുന്നു പക്ഷെ രാവിലെ ആയിരുന്നു പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ട് വാവാ സുരേഷന് വിളിച്ച് ആള് വൈകിട്ട ആയപ്പോഴണ് വന്നത് വൈകിട്ട് വന്ന് പക്ഷെ അവിടെ ഈ മണ്ണ് ക്കെ മാറ്റി മാറ്റുന്ന ഉപകരണം വെച്ചില്ല മാറ്റിയില്ലന്ന് നോക്കി പക്ഷെ
ബുദ്ധിമുട്ടാവല്ലോ അങ്ങനൊകുമ്പം ഓ അങ്ങനെയൊക്കെ ആകുമ്പോ നല്ല ബുദ്ധിമുട്ട് തന്നെ
ഉം അങ്ങനെ നമ്മള് കുട്ടികളല്ലേ പഠിക്കാൻ കുഞ്ഞു പിള്ളരിലൊക്കെ അവര് അറിയാൻ പറ്റത്തില്ല അവിടെ മൈതാനം ഉണ്ടല്ലോ അവരെ കളിക്കാൻ പോകുന്ന സ്ഥലം അതുകൊണ്ടാണ് ആ ഒരു ദിവസം ഫുള്ള് ആൾക്ക ആൾക്കാരും ബഹളമായിരുന്നു അവിടെന്ന്ാലും സ്കൂളിൽ അവധി ദിവസമായിയിരുന്നു പക്ഷെ അവിടെ നിന്ന് കണ്ടതായിരുന്നു അതിവിടെ പാമ്പ് പോകണ്ട് അങ്ങനെ വിളിച്ച് സ്കൂളിൽ അറിയിച്ച് അത് അവടെ ആൾക്കാരെ അറിയിച്ച് അവര് വവാ സുരേഷിനെയൊക്കെ വിളിച്ച് വരുത്തിയത്
അയാൾ ഉള്ളതോൊണ്ട് ഒരുപാട് ഇതൊക്കെ അല്ലെ പിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അയാൾള്ളത് കൊണ്ടെ അയാൾ ഒരു നല്ലരു കാര്യം ചെയ്യണം വേറെയും കൊറെേ ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ട്ണ്ട് ഉണ്ട്ണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഒരുപാട് പേര് നല്ല ധൈര്യത്തോടെ അങ്ങനെ
അല്ലേ
അവരുടെ ട്രെനിങ്ങും കാര്ങ്ങളൊക്കെ എടുത്തിട്ടക്കെ ഇതാക്ക നേട അല്ല വെറതരുംരങ്ങെ ഇതാക്കല്ലോ
വരത്തില്ല പക്ഷെ അതും നല്ലൊരു കാര്യമില്ല നമുക്ക് ഇങ്ങനെ പ പിടിച്ച് കുപ്പിലിടാനൊന്നും നമുക്ക് പറ്റത്തില്ലോ അ അത് ചെയ്യാൻ അറിയാവുന്ന ആളുകള്ളതും നല്ലൊരു കാര്യമാണ്
അതെ അതെ എടാ ഞാൻ വിളിക്കാട്ടോ
ആഹ് ശരി ശരി